ഹലോ
ഹലോ
ആ എന്തൊക്കെയാ വർത്താനം.
എന്താ സുഖം തന്നെ അവിടെ എല്ലാർക്കും സുഖല്ലേ.
അതെ എല്ലാർക്കും സുഖമാണ് കൊഴപ്പൊന്നുവില്ല. സന്തോഷം, ഉം ഇപ്പൊ എന്താ ചെയ്യണെ, ആ ചായ കുടിച്ച്. മക്കളെ സ്കൂളിൽ പറഞ്ഞാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി അതാണ് ഇന്നിപ്പോ ഞാൻ ഇവിടെ കടി ഉണ്ടാക്കിയിരിക്കണത് പിന്നെ നൂൽപുട്ടാണ്.
അതെതെ എങ്ങനെ നൂൽപുട്ടൊക്കെ എങ്ങനെ എങ്ങനെ ഉണ്ടാക്കും, നൂൽപുട്ടൊക്കെ.
നൂൽ പുട്ട് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് എന്താ, ഉം നമ്മൾ ആദ്യം ഒരു ഒരു രണ്ട നാഴി പൊടി എടുക്കുക നമുക്ക് ആവശ്യത്തിന് പൊടിയെടുക്കുക, ഇപ്പൊ ഒരു നായ ആണെങ്കിൽ ഒരു നായ ആൾക്ക അനുസരിച്ചാണ് പൊടിയെടുക്കേണ്ടത്. എന്നിട്ട് അരിപ്പൊടി, അരിപ്പൊടി നല്ല നെയ്സ് ആയിട്ടുള്ള അരിപ്പൊ പ്പൊടി എടുക്കണം അതല്ലെങ്കിൽ ആ നൂല് നൂല് നൂ ആ, അച്ച് കൂടി നമുക്ക് പൊടി പോരൂല അപ്പൊ നൈസ് ആയിട്ടുള്ള പൊടി തന്നെ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം വെള്ളം തിളപ്പ പ്പിക്കാൻ വെക്കണം ഒരു പാത്രത്തില് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. സ്റ്റൗവ് മേ അത് നല്ലോണ്ണം തെളക്കണം നല്ലോണ്ണം തിളച്ച എന്തന്ന് വെച്ചാൽ നമുക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആകും, എനിക്ക് എന്റെ അനുഭവം അങ്ങനെ ഇപ്പോ ഓരോത്തർക്ക ഓരോ കാഴ്ചപ്പാടായിരിക്കും എനിക്ക് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അതിന് ഞൻ എന്ത് ചെയ്യും അപ്പ തന്നെ ഉപ്പ്ഇടും, പാകത്തിന് ഉപ്പിട്ട്‌ വെക്കും, അപ്പൊ ഉപ്പിട്ട് വെക്കുമ്പോ അന്നിട്ട് പിന്നെ തിളച്ച് നല്ലോണ്ണം തിളച്ചിട്ട്. ഒന്ന് മാങ്ങിയിട്ട് ചെറിയ ചൂട് വല്ലാതെ ചൂടാറാൻ നിക്കൂല, ആ ചൂടോടെ തന്നെ ഒന്നും കൂടെ വാങ്ങി കൊറച്ചു നേരം പുറത്ത് വച്ചിട്ട് പിന്നെ ആ പൊടിയിലേക്ക് ആ വെള്ളം പാകത്തിന് ഇങ്ങനെ ഒഴി കൊടുക്കും എന്നിട്ട് അതിങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി, നല്ലോണം ഇളക്കിട്ട് പൊടിയ എന്ത് ചെയ്യണം പിന്നെ ഇങ്ങനെ നമ്മള് അപ്പത്തിന്റെ അത്ര ലൂസ് ആക്കാൻ പറ്റൂല, ഒരു സോഫ് അത അതൊരു ഏകദേശം ചപ്പാത്തിക്കൊക്കെ കൊഴക്കും പോലെ പത്തിരിക്കൊക്കെ കൊഴക്കും പോലെ. പത്തിരിയൊക്കെ കുഴക്കുമ്പോഴള്ള അങ്ങനെ ഒരു ആ രൂപത്തില ആക്കാൻ പറ്റു എന്നിട്ട് എന്ത് ചെയ്യണം ആ രൂപ രൂപത്തിൽ അതാക്കിയിട്ട് പിന്നെ നമ്മള് നൂൽപുട്ടിന്റെ എന്താ ഇഡലി പാത്രം എടുക്കുക. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഞമ്മള് പാത്രത്തി എണ്ണ തേച്ച് വെച്ചിട്ട് അതിലേക്കെ നൂൽപുട്ടിന്റെ അച്ചുകൊണ്ട് നമ്മള് ആ നല്ലോണ്ണം ഉ അതിലേക്ക് ഞമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആ നൂല് എ പി എ വെക്കണം നൂല്എ ഇങ്ങനെ നമ്മള് പൊടി. അതിലേക്ക് ആ മിഷീനില് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് മി ഷീനിലിട്ടിട്ട് അതിങ്ങനെ ഞമ്മള് പ്രസ് ചെയ്ത് ചിയ്യണം. മിഷീന് അത് അ ആ അത് അ അത് ത് അന്ന്ച്ചേ ചെലത് എന്താ സംഭവം എന്താ വെച്ചാൽ എത്ര പ്രസ്സ് ചെയ്താലും വെരില്ല അതെന്താ വരാ എന്താച്ചാൽ ചെല പൊടീടെ പ്രശ്നം കൊണ്ടൊക്കെ വെരും ചെല പൊടിൽ തരി ഇണ്ടാകും അത് ഞമ്മൾ ശ്രദ്ധിക്കാതെ നമ്മളെന്തെയ്യും കൊ ഴക്കും പക്ഷെ ഇങ്ങനെ നൂല് പ്രസ്സ് ചെയ്ണ സമയത്തക്കാരം വെരതേരി അത് ത് അതൊക്കെ അത്രൊക്കോള്ളു ശ്രദ്ധിക്കാന് അല്ലാതെ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളൊരു വിഷയൊന്നല്ല. വ വളരെ ഈസിയാണ് നിങ്ങൾക്ക് എന്തേരുന്നു വീട്ടില് കടി?
ഞങ്ങക്ക് ഇന്ന് ഇതേമാതിരി ഇന്നലെ ഞങ്ങള് കുബൂസ് ഇണ്ടാക്കിയിരുന്നു അപ്പൊ ആ കുബൂസായിരുന്നു. ഇന്ന് രാവിലെ കടി.
ആ ആ കുബ്ബൂസൊക്കെ ഇണ്ടാക്കാ അറിയോ?
ആ കുബൂസ് ഇണ്ടാക്കാൻ അറിയാം അത് ഞങ്ങളെ അടുത്ത വീട്ടിലെ താത്ത ഇടക്കിടക്ക് ഉണ്ടാക്കലുണ്ട്റിഞ് റെസിപ്പി പറഞ്ഞ ഞന്നതാണ് അപ്പൊ ഞങ്ങളുണ്ടാക്കി. അപ്പൊ ശെരിയായി അപ്പൊ ഞങ്ങള എ ടക്ടക്ക് കുബൂസും ചിക്കനും വെക്കാറ്ണ്ട്.
അതെലെ എനിക്ക് എന്താ പറഞ്ഞാൽ കുബൂസ്സൊന്നും വെ ഇണ്ടാക്കാൻ അറീല ഇൻക്കതൊക്കെ ട്രൈ ചെയ്യണംന്നുണ്ട് കാരണം നമുക്ക് നമ്മൾ പൈസ കൊട് ത്ത് വാഞ്ങ്ങ്ണേക്കാളും എത്രയോ ബെറ്റർല്ലേ? നമ്മള് സ്വന്തായിട്ട് ഇണ്ടാക്കാണെങ്കിൽ എന്താന്ന് വെച്ചാല് മായം കലരാത്ത ഓ അ നല്ല നമ്മൾക്ക് നമ്മളെ തൃപ്തിക്ക് അനുസരിച്ച് എന്താ ഭക്ഷണം കഴിക്കാലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ കുബൂസ് പൊറോട്ട സാധനങ്ങളൊന്നും അറിയില്ലനി ഇൻക്കറിയുന്ന സാധനങ്ങൾ വെള്ളപ്പം നൂൽപുട്ട് ട്ട് പുട്ട്, ചപ്പാത്തി പത്തിരി ഇത്രേം വിഷയങ്ങളൊക്കെ അറിയൊള്ളു പത്തിരിയ ഒക്കെ ഞാന് ഇണ്ടാക്കും
അതെ കുബൂസ്ണ്ടാക്കാൻ പണിയൊന്നുല്ല.
ആ ക്ഷെ ഞാന് എന്താ ട്രൈ ചെയ്തിട്ടില്ല അതുവരെ നോക്കിട്ടേല്ല അതാണ് സംഭവം.
ആ അത് ഞാൻ വണേ അത് ഞാൻ പറഞെര എങ്ങനെ ഇണ്ടാക്കാന്ന് നിങ്ങളൊര് ട്രൈ ഇതാ മതി. അതെങ്ങനെച്ച ആ ഞാൻ പറഞ് പറഞ്ഞരാ അതെന്താന്ന് വെച്ചാ ഈ ഈസ്റ്റ് കിട്ടുവോല്ലോ ഈസ്റ്റ്
അ അ
ഈസ്റ്റ് നമ്മള് ചെറു ചുടു വെള്ളം വേണം നല്ല ചൂടാക്കാൻ പറ്റില്ല കാരണം മെയ്തെയാണ് ഏ ഇണ്ടാക്കുന്നത് മെയ്തേണ്ടാണ് ഇണ്ടാക്കുന്നത് മെയ്ത കൊയക്കാന് അ ചെറു ചുട് വെള്ളത്തി ത്തില് കൊറച്ച് പഞ്ചസാരിം ഈസ്റ്റും ഇട്ട് എളക്കി ഒരു പത്ത് മിന് റ്റത് വെക്കണം.
ആ
അതെന്താന്ന് വെച്ചാ അത് കൊറച്ച് പൊങ്ങാനാണ് ആ ഈസ്റ്റ് ഇട്ടാതെന്നെ കൊറച്ച് പൊങ്ങും അത് നമ്മൾ മെയ്തെക്ക് അൻസരിച്ചിട്ടാട്ടോ മെയ്തപ്പോ ഞമ്മള് രണ്ട് നായി എട്ണൂച്ച രണ്ട് ഏ ഏ
ആ പദം വരാനാണ് അതാ സോഫ്റ്റായിട്ട് പതഞ്ഞ് പൊന്താൻ വേണ്ടിട്ടാണ് ആ മേ ഇ
അതെ പൊന്താൻ വേണ്ടിട്ട് ആ ആ പൊ ന്താൻ വേണ്ടീറ്റ് അപ്പദ് പത്ത് മിൻറ്റ് അവടെ വെക്കണം അപ്പ നമ്മള് മെയ്ത എത്രണോ ഇടക്ക്ണത് രണ്ട് നായി വെച്ച് രണ്ട് നായ് വെച്ച് അതിലേക്ക് ഉപ്പ് ഇടണംട്ടോ മേ വെള്ളത്തിക്ക് ഇടര്ത് അത് മെയ്ത കൊയ ട്ട് മെയ്തീക്കാണ് ഉപ്പ്ടണ്ടത്.
ആ
എന്നിട്ട് ഈ ഈസ്റ്റും വെള്ളും നല്ല അത്യാവശ്യത്തിന് പാർന്ന് നമ്മള് ചപ്പാത്തികൊക്കെ കൊഴക്കണ മാതിരി കൊഴച്ച് വെക്ക അവടെ
ആ
എന്നി എന്നിട്ട് ചപ്പാത്തിക്ക് നമ്മള് കൊഴക്കില്ലേ പത്തിരിയ്ക്ക്ക്കെ കൊയക്കൂല്ലേ അതേ മാതിരി ഈ മെയ്ത നമ്മള് എവിടെണോ നമ്മള് ആ എവിടെയാണോ വെക്കുന്നേ അവിടെട്ട് ഒന്ന് കൊയച്ച് കൊടുക്ക നല്ലവണ്ണം
ആ ആ
എന്നിട്ടൊരു പാത്രത്തില് നമ്മള് കൊറച്ച് എണ്ണ തടവിയിട്ട് അത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ക്കൂറു വെക്ക പാത്രത്തില് അടച്ച് വെക്കൺ ട്ടോ അതെ കവറില് കവറ് മോൾല് വെച്ചിട്ട് അടപ്പ് നല്ല മുറുക്കല്ല അടച്ച് വെക്ക അപ്പോ നമ്മള് ഒന്ന് രണ്ട് മണിക്കൂർ കയിഞ്ഞ് നോക്കുമ്പോ നല്ലോം പൊങ്ങി വന്നിട്ട് ട്ട്ണ്ടാവും
ആ
എന്നിട്ട് അത് നമ്മള് ഓരോ ഉരുളെടുത്തിട്ട് നമ്മള് ചപ്പാത്തി ചെയ്യണമാതിരി തന്നെ പരത്ത എന്നിട്ടത് എണ്ണ ഇല്ല ല്ലാതെ നോസ്റ്റിക് ചട്ടിലോ എന്ത് ചട്ടിലോ വെച്ചോ പക്ഷേ എണ്ണ വ പറ്റ പറ്റില്ല ട്ടോ എണ്ണല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ടകം കൊണ്ട് മറിച്ചിട്ട് വേവിപ്പിച്ചത് എന്നിട്ട് അത് പൊ ന്തും നല്ലവണ്ണം പൊന്ത്യാല് അത് മാങ്ങ അത്രേ ഉള്ളൂ കുബൂസ് വല്യ പണിയൊ
ആ അയ്യോ ഇത് ൻക്ക് കേട്ടപ്പളാണ് ൻക്ക് നല്ല ആഗ്ര ഗ്രഹം ണ്ട് ഇതൊന്ന് ണ്ടാക്കാന് എന്തായാലും നമ്മള് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്തെ കുബൂസൊക്കെ ണ്ടാക്കാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ളൊരു സാധനല്ലേ ഇതൊക്കെ നമ്മള് ഇതൊക്കെ ഇവിടെ എങ്ങനെന്ന് വെച്ചാല് എന്റെ വീട്ടില് എങ്ങനെന്ന് വെച്ചാല് അതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങാന്നല്ലാതെ എനിക്ക് ഒന്നാമത് ഞാനത് അത് ഇത് വരെ അത് ണ്ടാക്കി നോക്കിട്ടില്ല അതായിരിക്കാം ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കണം അവർ ക്ക്‌ ഇഷ്ടപ്പെടുന്ന ഭക്ഷണല്ലേ ഇതൊക്കെ കുബൂസ് എന്ന് പറയണതൊക്കെ നമ്മള് ചിക്കനും കുബ്ബൂസൊക്കെ കഴിക്കാന് രാവിലെ ഒക്കെ നല്ല ഉം ഇനിയിപ്പോ വൈകു രാത്രിയിലായാലും കുട്ടികൾക്കൊക്കെ സന്തോഷിക്കാനും കുട്ടികളെ നമുക്ക് സന്തോഷിപ്പിക്കാ നുമൊക്കെ പറ്റിയൊരു ഫുഡാണ് ബിരിയാണി കുബൂസ് പൊറോട്ട എന്നൊക്കെ പറയന്നേ വീട്ടിലെ എപ്പളും ഈ സദാ ഭക്ഷണങ്ങള് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാവില്ല പുതിയൊരു ഭക്ഷണത്തോടെക്കെ ഒരു ആഗ്രഹം അതിനൊക്കെ ഒക്കെ പറ്റും എന്തായാലും ഇതൊക്കെ പിന്നെനി പ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആഗ്രഹിക്കൻണ്ട്
ആ നിങ്ങള് പറഞ്ഞ മാതിരി ക്ക് പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ആ പുട്ടിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരോ
പുട്ട് വളരെ ഈസി സിയാണേ പുട്ട് തിന്നണമെന്ന് പറഞ്ഞാല് തുണിപ്പുട്ട് ചുടു വാണെങ്കില് പിന്നെ അത് നമ്മള് എന്താ അതിനൊരു പാത്രമൊണ്ട് ഓട്ട ഓട്ടട്ട ഓട്ട ഓട്ട ആയിട്ട് ഒരു പാത്രം അതില് എ ചെയ്യണം പൊടി എന്താ ഞമ്മള് പച്ചവെള്ളത്തില് പൊടി
ആ
പൊടിക്ക് അങ്ങ് കൊഴച്ചിട്ട് എന്താ എന്താ വെക്ക കൊറച്ച നേരം വെ വെക്ക അന്നിട്ട് പിന്നെ തേ ആ തേങ്ങ എന്ത് ചെയ്യണം തേങ്ങ ചെ രകി വെക്കണം തേങ്ങ അന്നിട്ട് എന്ത് ചെയ്യണം പുട്ട് കൊഴച്ച വെച്ചതാ ആ പുട്ടും പാത്രത്തിലേക്കിടണം നമ്മള് പുട്ട് ഇടുന്നതിന്റെ മുമ്പ് തേങ്ങ ഇടാൻ വേണ്ടിട്ടാണ് അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ ആവി വരില്ല തേങ്ങ ഒരു ഇസ്‌സാധനല്ലേ അത്ങ്ങനെ ആ പാത്രത്തി ഇങ്ങനെ നല്ലോണം പിന്നെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും പെട്ടെന്ന് ആവി കയറും അത് ആവി ആവീൽ വേവുന്ന സാധനമാണ് ഈ പുട്ടൊക്കെ പുട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉ പെട്ടെന്ന് എന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയരു സാധനമാണ് ഈ പുട്ടൊക്കെ രാവിലെ നമ്മള് വൈകി നീച്ചാല് നമുക്ക് സമയമല്ലായിക്ക അപ്പോ അതായത് വീട്ടന്നാരയിൽ പെട്ടെന്ന് പോകേണ്ടി വരികയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടെങ്കി കൊടുക്കാൻ പറ്റിയഏറ്റ ഏറ്റവും എളിപ് എളപ് ഇപ്പൊ ലളിതവുംമായ ഒരു എന്താ എന്താണ് ഭക്ഷണമാണ് നമുക്ക് പുട്ടൊക്കെ പുട്ട്ക്ക് എന്തെങ്കിലും പഞ്ചാരച്ചല് ചെില കുട്ടികൾക്ക് പഞ്ചസാര മതിയാവും ചില വീട്ടുകാര് പിന്നെ പഴം പഞ്ചസാരയും കൂട്ടികൾക്കും ഈ ഇവിടെ എങ്ങെനെ ന്നച്ചാൽ പുട്ടണെ ങ്കിൽ അജ് മി അധികം ചെറുപഴംഉണ്ടാകുന്ന സമയത്തെ പുട്ട്ഞാൻ അങ്ങനെ കാളുകടലും പുട്ടു എനിക്ക് വലിയ താല്പര്യംല്ല അപ്പൊ ചെറുപഴവും പപ്പടം പഞ്ചസാരൊക്കെ ആണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആണ്
ആഹ ഇവിടെ അധികം അങ്ങനെണ്ടാ ഇവിടെ അധികം അങ്ങ അങ്ങനെ പുട്ട് ഉണ്ടാക്കലില്ല അതുകൊണ്ട് എനിക്ക് വല്ലാതെ അതിനെ കുറിച്ച് അറിയില്ല അതാ ചോദിച്ച്
ചപ്പാത്തിയും പത്തിരിയും അതൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയോ
ആ അതെനിക്ക് കൊറച്ചറിയാം വല്ലാതെ അറിയില്ലെങ്കിലും നിങ്ങള പത്തിരിയുടെ റെസിപ്പി ഒന്നും പറഞ്ഞു തരോചപ്പാത്തി എനിക്ക് കുറച്ചറിയാം
പത്തിരി ടെറസിപ്പിഎങ്ങന വെച്ചാല് പിന്നെ ഇതെ മാരി തന്നെ ഞാൻ പൊടി ഇട്ത് പൊടി ഇട്ക്കാപൊടിഎടുത്തിട്ട് തിള വെള്ളത്തിൽ പൊടി എന് ചെയ്യണം നല്ലോണം പിന്നെ വാട വട്ടണം അതാണ് പ പത്തിരിപത്തിരിക്ക്പത്ത് പണി എന്നാ പറയാ പഴയ കാലത്തൊരു പഴമൊഴിയാണ് എന്താ പത്തിരിക്ക് പത്ത് മണി പക്ഷെ അത് നല്ലൊരു ഭക്ഷണാണ് അതായത് വിരുന്നുകാരെ മുമ്പിലൊക്കെ വെചച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഭക്ഷ ണാണ് ഈ പത്തിരിന്ന് പറയണുന്നത് അത് ഏറെ കുറ ആൾുകൾക്ക് അറിയില്ല ഇപ്പ പിന്നെ എന്താന്ന് വെച്ചാൽ എന്തും ക്യാഷ്ഷ് കൊടുത്താൽ കിട്ടുന്ന ഒരു കാലഘട്ട ആയതുകൊണ്ട് ആർക്കും പിന്നെ അറിയില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് തി തിക്കാല്ലോ കാരണം ക്യാഷ് കൊടുത്താൽ കിട്ടുവല്ലോ അതുകൊണ്ട് ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാതെ പോണ് ഇനി വരും തലമുറ ഇതൊന്നും തീരെ അറിയാത്ത ഒരുഅവസ്ഥയായിരിക്കും എന്തായാലും പത്തിരിക്ക് കൊറച്ച് കുറച്ച് ബുദ്ധിമുട്ടയാണെങ്കിലും എന്താ ആ രണ്ട്മൂന്ന് പേരുണ്ടെങ്കിൽ പെട്ടന്നാവും ഞാൻ ഇതിനെ കുറിച്ചിട്ട് പിന്നെ നിങ്ങളോട് ഡീറ്റെയിൽസ് ആയിട്ട് ട്ട്സംസാരിക്കുക കാരണം എനിക്ക് കൊറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ്
ഓക്കെ എന്നാൽ പിന്നെ വിളിക്കാം ശരി
ഓക്കെ